ഹലോ ആ കേക്കുന്നില്ലേ?
ആ കേക്ക്ണ്ട് പിന്നെ എന്തെന്നാള് ബാംഗ്ലൂര്ക്ക് പോയിന്നൊക്കെ പറഞ്ഞല്ലോ
ആ നാള് അത് ബീച്ച് ക്കൊക്കെയാണ് പോയത്
ആ എന്നാലും ഒരു മക്കൾക്കൊ ഒരു സന്തോഷമാണല്ലോ ഇന്ന് വണ്ടി ആ പോന്നാലും ഇപ്പ എല്ലാ മക്കളും ഇങ്ങനെ എ എല്ലാ മക്കളും ആഹ് ഇല്ലാത്ത പോലും ആയാലും പോണ പോലും ആണ് പിന്നെ ചെറിയ മ ഓരോ സ്റ്റാറ്റസ് ഒക്കെ കാണണതല്ലേ മക്കള്
ആഹ് ഒരു കൂട്ടർ പോയതൊക്കാ നിങ്ങള എവിടക്കൊക്കെ പോയിന്ന
ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച്ച ബന്ദിപൂര് പോയിരുന്നു അത്യാവശ്യം
അത് അവിടെ എങ്ങനെയാ കാണാൻൊക്കുന്നുണ്ടോ
അവിടെ നല്ല ഇങ്ങനെ പ്രകൃതിയാണ് മറ്റേ കാടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം ടൈഗർ റിസർവ് ഇത് അങ്ങനെ കടുവന്റെെേഷ കേന്ദ്രം അങ്ങനെ എന്ത വണന് പറയാ ആ അത്ങ്ങനെ കാടിന്റെറ ഉള്ളിലോ കുറെ മൻകൂട്ടം റോഡിന്റെ സൈഡില് ഫുള്ള് കുറേ പത്തൻപതിനാറ് ആൾക്കുട്ടിമാരാണ് അങ്ങനെ നല്ല ഭംഗിയുണ്ട് ക കേട്ടോ കാണാൻ പോണ സ്ഥലങ്ങളൊക്കെ
പിന്നെ മൃഗങ്ങളൊക്കെല്ല എല്ലാ ഐറ്റംസ് മൃഗങ്ങളെയക്കെ
ആഹ നമ്മുക്ക് ബാക്കി ഉണ്ടെങ്കി നമ്മക്ക് എല്ലാം കാണാം
ഉം അവിടെങ്ങനെ കാട് കാടാണ് അവരിങ്ങനെ വരുന്നത്ല്ലേ
ആഹ് നമ്മള് കാടിന്റെ ഉള്ളിൽ കൂടെ വണ്ടി നിർത്താനൊന്നും പറ്റൂല കാടിന്റെ ഉള്ള കൂടെ എങ്ങനെറോഡ് ആ റോഡ ആ അത അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ അതിലൂടെ ഇങ്ങനെ പോവാ പക്ഷെ അത്യാവശ്യം ഇതുണ്ട് കർണ്ണാടക സ്റ്റേറ്റില കർണാടക സ്റ്റേറ്റിലാണ് ഉ
ആ ഉ അപ്പൊ നമ്മള് ഇങ്ങട്ട് അവിടങ്ങള് ഇത് റൂമ് വാടകക്ക് എടുത്തുകാണ്ട് അവിടെ നിന്നൊക്കെയു
ഇല്ല അവിടെ റൂമൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ പോ അവിടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ട്ട് പിന്നെ നമ്മള് വയനാട് നാടു കാണിക്കൂടെ പോവാ പിന്നെ തി
അങ്ങനെ അങ്ങനെ പോവല്ലേ
പോ ആഹ പിന്ന ഇറങ്ങാനൊന്നും പറ്റൂല കാഴ്ചകൾ പ്രകൃതി ആണ് കൂടുതല് ആ പുരുഷൻ മാർക്കെക്കും പിന്നെ നിൻക്കങ്ങനെ അത്ര വൈ്പ്ണ്ടാ വോറീറല പക്ഷെ ഇൻക്കിഷ്ടായിട്ടോ ആഹ ആണുങ്ങൾക്ക് ഭയങ്കരായിട്ട് ഇഷ്ട ആഹ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആഹ ഓൽക്ക് വണ്ടീല് ഇങ്ങനെ പോവാ കാടും മലയും അങ്ങനത്തൊക്കെയാണ് കൂടുതലും അങ്ങനത്തെ പുരുഷ അങ്ങനെ പ്പം ഇന്റെ ഫ്രണ്ട്സ് ഒക്കെന്നെ പറയും ഓരെ ഹസ്ബന്റ്മാർക്കൊക്കെ അങ്ങൻത്താണ് ഇഷ്ടംന്ന്
ആഹ അങ്ങനെ യാത്ര ചെയ്താണ്ട് ഇങ്ങനെ ഓരോന്ന് ഉം പ്രകൃതിനെ ആസ്വദിക്കണം ഉം
ആഹ മക്കള്ക്ക് പാർക്കും
ആഹ അതൊക്ക്യാണ് ഓൽക്കിശ്‌ടേ അഹ
ഇവരിങ്ങനെ ചോയ്ക്കും പാർക്കെത്താനായോ പാർക്കെത്താനായോന്ന് ങ്ങനെ ചോദിക്കും
ആഹ ഇഞ്ഞ്പ്പം പെരുന്നാളിൻ്റെ രണ്ടീസം സൊയ്വ്ന് പോണംന്നൊക്കെ കര്ത്ണ് ണ്ട്. ഇവടെ അടുത്തന്നെ പാർക്ക്ണ്ട് ഒരു പുതിയ പാർക്ക് വന്ന്ണ്ന്നൊക്കെ പറഞ്ഞേട്ടീനി. വ മ്പാടോ അവുടോന്ന് ഉം അഹ്
പ്പം കൊറേ അങ്ങൻത്തെ കൊറേ അഡ്വെഞ്ചർ പാർക്കും കാര്യങ്ങളൊക്കെ ണ്ടല്ലോ.
ആഹ് അവുട്ക്ക് പോണംന്ന് പറയ്ണ്ട്.
ഊം. പക്ഷെ മക്കക്ക് ഇങ്ങനെ ഹാ ഇപ്പം പണ്ടത്തെ പോലെല്ലല്ലോ പണ്ട് പറിമ്പം അങ്ങനെ പ്പ എല്ലാ മക്കളൊന്നും കാണലും
പോവലുല്ലേനു ഞങ്ങളൊന്നും ആയ്നന്ന് ഊം
പറിമ്പളെ
ആഹ് അങ്ങനെ
ആഹ് അപ്പൊര്താണല്ലോ പിന്നെ
ഇവൽക്ക് പാർക്കാണ് പ്രത്യേക ഇഷ്ടം. അങ്ങട്ടൊക്കെ പോണത്.
ആഹ്
ഉം ചെറിയ മക്കൾസാണ്.
ആഹ് ഇന്റെ മക്കളും അങ്ങനെന്നെ ചെറ്തെന്നെ പക്ഷെ ഓര്ക്കും അതന്നെ ഇഷ്ടം. പക്ഷെ ഇബൽക്കതാണ് ഇഷ്ടം അപ്പം അങ്ങനെ പോവും. പക്ഷെ എവിടെങ്കിലും ഓരിങ്ങനെ പോയാലും ആ ഒരു പാർ ക്കില് ഓര്ക്ക് നിർത്തി കൊടുക്കൂട്ടോ ഒക്കെ കഴിഞ്ഞിട്ട്.
അങ്ങനെ ഉം ഉം.
അങ്ങനെ. പക്ഷെ നല്ല നല്ല രസാണങ്ങനെ പോവുമ്പം. ഞമ്മക്കൊരു അമ്മ
ആഹ് പോണം. യാത്ര അല്ലെങ്കിലും ഒരു രസ് സാണ് വണ്ടീലിങ്ങനെ യാത്രങ്ങനെ പോണത് അല്ലെങ്കിലും ഒരു രസാണല്ലോ. ഇഞ്ഞ് പ്പം ദൂരത്ത് കൊന്നും പോയില്ലെങ്കിലും രാത്രിയൊക്കെ ഇങ്ങനെ പോണ എന്താ അങ്ങൻത്തൊക്കെ ഇൻക്കും ഇഷ്ടാണ്.
ആഹ് ചായ കുടിയ്ക്കാൻ പോയാ തന്നെ നമ്മളിപ്പങ്ങനെ എപ്പഴും അടുക്കളിം അല്ലെങ്കി പണിം തെര്ക്കും ഓരോ അങ്ങൻത്തെ ഓരോ സ്‌ട്രസും കാര്യ ങ്ങളായിട്ട് നിക്കുമ്പം നമ്മക്ക് എന്താ ഏഹ് ഒരു എന്ത ഒരു റിലീഫ് ആണല്ലോ. ഭയങ്കര ആശ്വാസാ നമ്മക്ക് യാത്ര കയ്ഞ്ഞ് വന്നാല്.
ആഹ് അതെ.
ഉം ആഹ് പി പിന്നെ അങ്ങനൊക്കേണ്. പിന്നെ എന്താണ്, മഴ ണ്ടൊ അവ്ടെ? കാലാവസ്ഥൊക്കെ എങ്ങനേണ്?
ഇന്ന് നല്ല കാല ഇപ്പൊക്കെ നല്ല കാലാവസ്ഥേണ്. ഇഞ്പ്പം വൈകുന്നേരം ആവുമ്പം എങ്ങനാന്ന് അറീല.
ആഹ് വൈകുന്നേരാണ് ലെ ഭയങ്കര ഇടിംമിന്നലും പേടിയാണ് ഓരോ വാർത്തകള്
മലപ്പുറം ജില്ലേല് ഇന്നലൊക്കെ ഇടിമിന്നലേറ്റാണ്ട്, വാർത്തേ കണ്ടിലേ?
ആഹ് കണ്ടു കണ്ടു അപ്പൊ നമുക്ക് പേടിയാണ് മ മക്ക ഉള്ളിലായാലും പുറത്തായാലും നമുക്ക് പേടിയാണ്.
ആഹ് പിന്നെ പൊർ ലും ഉള്ളിലാവു പൊർത്തൊക്കെ എറങ്ങി പോകുമ്പോളാണ് അധികൊര് പേടി. അത് പർഞ്ഞേട്ടിലേ, ഒഴിഞ്ഞ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്ത ഒഴിഞ്ഞ സ്ഥലായിരുന്നൂന്ന്. വ്യൂ പോയിന്റിലേനു. ഓലവിട അങ്ങൻത്തെ സ്ഥലത്ത്ക്കൊക്കേണ് അധികായിട്ട് പെട്ടെന്ന് ഇങ്ങട്ട്
ആഹ് ഇഞ്ഞിപ്പ മഴക്കാലും അല്ലേ കാണാൻ ഇങ്ങനെ വെള്ളം വന്നതും വെള്ളം കൂടീണോന്നൊക്കെ നോക്കാൻ ഒക്കെ പോവും മക്കളായാലും ഉണ്ടെങ്കില് ഇപ്പം അതൊക്കെ ഒഴിഞ്ഞിരിക്കേര്ക്കും പക്ഷെ വെള്ളക്കെ നറയുമ്പം മക്കളു ആയാലും പേടിയാണ് ഇഞ് ഇഞ്ഞ്ള്ളത്
ആഹ് പേടിയാണ്.
അതെ
സമയം പേടിയാണ് വെള്ളവും സ്കൂള് തുറക്കലും
അതെ ഏതായാലും പിന്നെ നല്ലോം ശ്രദ്ധിക്കണം മക്കളെ ഇപ്പൊ എവിടക്കേലും ഇങ്ങള് പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ നമ്മള് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ എന്താ നമ്മളെ എവിട്ക്കും കളിക്കാന് വീട്ടില് ഇരിക്കുന്നൊരു സമയം ണ്ടാവൂല ഇപ്പ നമ്മുക്ക് മക്കളെ വിടാൻ പേടിയാണല്ലോ
ആഹ് അതെ
വലിയ തന്ന അപ്പൊ ഓലൊക്കന്ന് പറഞ്ഞപ്പ മക്കളും പറഞ്ഞ മക്കളു ആയിട്ട് കൂടാൻ പോയതല്ലേ ഒഴിവ് ഇനിപ്പ വേ വേനൽമയന്ന് പറഞാല് മഴ വരുന്നേ മുന്നെ പെട്ടെന്ന് അങ് ഇടിയാണ് ആദ്യം തന്നെ വരുന്നേ
ആഹ് അതെ അതെ അപ്പൊ ഭയങ്കര പേടിയാണ്. വൈന്നേരം ആയാ ഭയങ്കര പേടിയാണ് നമുക്ക് അറിയാ ഒരു സമയം ആവുമ്പോ മഴണ്ട് പെട്ടെന്നഅങ്ങട്ട് മഴ പെയ്യ പിന്നെ പെട്ടെന്ന് ചോരിനും ഉണ്ട്.
ആഹ് പെട്ടെന്ന് ചോരുണുണ്ട് ആ മഴന്റെ ഉള്ളിലെന്നെ ഇടിയും മിന്നലുംഒ അയിന്റെടിയിൽ ഇടിം മിന്നല് വരുമ്പോഴാണ് ഭയങ്കര പേടി
ടി അതെ അതെ പിന്നെ ഇപൊ കൊറച്ചഴിഞ്ഞാല് വെള്ളപ്പൊക്കും അങ്ങനെല്ലാ ഇപ്പ കഴിഞ്ഞ രണ്ട് കൊല്ല ഇങ്ങനെ ഓരോ ഉരുൾപൊട്ടലും ഒക്കെ കേൾക്കുമ്പോ ഇഞ്ഞിങ്ങട് ഇനി ഈ മഴ പൊട്ടാത്ത സ്ഥലങ്ങൾ വരെ പൊട്ടുണ്ട് എന്നൊക്കെ കേക്കുമ്പോളേ
നല്ല മഴ ആവുമ്പോ ഉം.
ആ ഭയങ്കര പേടിയാണ് പിന്നെ സ്കൂള് തുറക്കണതും മയക്കല്ലേ അപ്പൊ മക്കളും ആകൊര്
ഒക്കെപ്പാടെ ഒപ്പാണ്.
ആഹ് വണ്ടീല് പോയാലും നമ്മള് നനയാതെ വണ്ടിൽ എത്ത് മലവ സ്കൂളിൽ എത്താന്ന് പറയണതും അത്ര പോസിബിൾഒന്നല്ല കാരണം എങ്ങനെയാലും ഒരു ആ ഒരു മഴ ആവുമ്പോ നമുക്ക് ഒരു ഫ്രഷ് ഫീൽ തോന്നൂലല്ലോ
ഇല്ലല്ല ഔ എങ്ങനെയാലും വണ്ടിയിലായാലും വണ്ടിക്ക് കേയറുമ്പോളായാലും എങ്ങനെ ആയാലും അത് നനയും പിന്നെ പോകുമ്പോ നല്ല കാലാവസ്ഥ വാ ണെന്ന് കരുതും പോരുമ്പോ മഴ പെയ്താലും അങ്ങനെല്ലെ നമ്മള് കരുതാ മസ്കൂക്കൊക്കെ പോകുമ്പോ നല്ല കാലാവസ്ഥയായി പിന്നെ പോരുമ്പോ പിന്നെ വീട്ടിക്കല്ലേ വരുന്നത് കരുതിങ്ങാണ്ട്
അതെ അതെ സ്പീടൊണ്ട്
മഴ ഉം മഴ വേണാണും
ആഹ് മഴ വേണം പക്ഷെ ഇങ്ങനെ ഇടിം കാറ്റ് റ്റും അങ്ങനൊക്കെണ്ടാുമ്പൾ നമുക്ക് പേടിയാണ് പിന്നെ വെ ള്ളൊക്കെ നിക്കതെങ്ങനെ പൊന്തിങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പേടിയാണ്.
ഒക്ക പേടയാണ് ഉം.
മക്കളൊന്നും എവിടക്കും വിടാനും പറ്റില്ല അങ്ങനെ തോട്ടിൽ വെള്ളം കൂടീനോ കുളത്തില് വെള്ളം കൂടീനോ എന്നോക്കെ നോക്ക നോക്കട്ടെന്നൊക്കെ പറഞ്ഞു പോകുമ്പേളെ
ആഹ് ഓലന്ണ്ട് പോകും ആര് ചോദിച്ചാതെ അയക്കാഞ്ഞാലും പേടിയാണ് അയച്ചാലും പേടിയാണ്
ആ ആ അതെ അതെ പക്ഷെ ഇപ്പ മ അവര് ഇപ്പ ചില ഇതിലൊക്കെ നമ്മൾ മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുത്തെ തമാശക്ക് ചിലപ്പോം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉന്താ ഉനതന്ന് വിചാരിച്ചിുണ്ടാവൂലോ അങ്ങനെയൊക്കെ ചെയ്യണം
ആഹ തമാശക്ക് വെറുതെന്ന ഇതാക്കിയാൽ മതി അതന്നെ മക്കള് ചെറിയ മക്കൾ എല്ലാരും ചെറിയ മക്കളല്ലേ ഉ ഒക്കെ ഒരേ നോട്ട ആാവുമ്പോള്
ആഹ പേടിയാണ് പക്ഷേ മ
എന്നൊക്കെയാണ്
അവർക്ക് അറിയില്ല അങ്ങനെ ഉന്തി അങ്ങനൊവ പക്ഷെ അങ്ങനെക്കെ കയിന്ന് പോന്ന എത്രയോ സംഭവങ്ങളൾ ഉണ്ടല്ലോ അത നല്ലോ മക്കളെ ശ്രദ്ധിക്കുക ഞാൻ ഇവിടന്ന് എവിടേക്കും വി ടലല്ലേ എനിക്ക് പേടിയാ
ഏ അവിടുത്ത ഇണ്ടല്ലേ അകത്തി ഇടല്ല മക്കളെ കളിക്കാനൊന്നും വിടല്ല
ഉം ഞാൻ എവിടക്കും ഇടലില്ല ഇപ്പൊ കുറച്ചടെ ഞാൻ പറഞ്ഞു പ കുറച്ചടെ പാമ്പ് ചൂട്
ആഹ പാമ്പിന്റെതേനി കൊറച്ചനി ഇപ്പ കൊറച്ചൊന്ന് അടങ്ങുന്ന തോന്നണം ഇപ്പൊ അങ്ങനെ കേക്കാറില്ല ഇവിടെ ഞങ്ങടെ മുറ്റത്തൊന്നും കണ്ടില്ല അങ്ങനെ തൊടുവിലൊക്കെ ഇങ്ങനെ നമ്മളെ തൊട്ടടുത്തൊന്നും കണ്ടില്ലേ പക്ഷെ നമ്മള കാലാവസ്ഥ ആ ഫോണിലിങ്ങനെ നമ്മള് കാണ വാർത്ത മ്മള് അങ്ങും കേക്കണു ണ്ടല്ലോ അപ്പൊ തന്നെ നമ്മൊളൊന്നും കരുതിയിരിക്കുവല്ലോ വാർത്ത കേക്കുമ്പോ തന്നെ നമുക്ക് പേടിിയ ഓരോന്ന് കേൾക്കുമ്പോ തന്നെ
അതെ അപ്പം എന്താ അങ്ങനെ അതായിട്ട് മ് ഞാൻ അങ്ങനെ പറഞ് വിടൂല പിന്നെ ഒരു ഈവനിങ് ആകുമ്പോൾ ഞാാനിങ്ങനെ ചോദിച്ചു ചോദിച്ചാത് എന്നേലും ഒരു ദിവസമൊക്കെ ഞാൻ വിടും അല്ലെങ്കിൽ വറെ ടി വി കണ്ടിക്കും ആ
വിടാറ് ഒക്ക് ഉണ്ട പക്ഷേ ഞൻനാ പറഞ്ഞ കൊടുക്കു ഇങ്ങനെയക്ക ഉള്ള വാർത്ത എങ്ങനെ ഉണ്ടട്ടോ അ ഇന്ന് ഇടിന്റെ വാർത്ത വന്നപ്പോ ഞാനത് വേഗ കാണിച്ചു ടുത്തൊണ്ടൊക്കെ ഇടി കുട്ടികളൊന്നൊക്ക കരുതിയിരിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടി
ആ അതെ അതെ മറ്റ് കുട്ടികളിപ്പോൾ ഫുൾ ഏന് ഇങ്ങനത്തെ അങ്ങനത്തെ ഓരോ ഗൂഗിൾ വീഡിയോസ് കാണണോൻറെ ഒരു കാര്യത്തിനോട് പേടി ഇല്ല ഒക്കെ എ ഐ ആണ് എ ഐ ആണന്ന് പറയും ഇപ്പൊ പാമ്പിന് ഏക് കണൂ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേടി കുട്ടിയൊക്കെ ഇല്ല
ഉം
അപ്പം അങ്ങനെ അത് ശ്രദ്ധിക്കണം നുള്ളതാണ് പിന്നെ
അങ്ങനൊക്കെ ആ എന്നാ ശരി
ശരി